ഹലോ
ഹലോ എന്ത് വിശേഷം?
ആ കേക്കുന്നില്ലടാ ആ സുഖം
എന്ത് പണിയൊക്കെ കഴിഞ്ഞോ?
പണിയൊന്നും കഴിഞ്ഞിട്ടൊന്നുല്ല കുട്ടീനെ അയച്ച് ഇനിയിപ്പം ഒന്ന് റസ്റ്റ്‌
ഇനി കൊറച്ചേരം റെസ്റ്റലെ അത്
ഇപ്പ ഒര രമണിക്കൂർ റെസ്റ്റ് ഒരു പതിനൊന്ന് മണിയരെ റെസ്റ്റ് ന്നാ അതിന് ശേഷം ബാക്കി തൊ ടങ്ങും.
ആ ഇനി വന്ന കഴിഞ്ഞാലും പിന്നെ റെസ്റ്റ് ഒന്നും ഉണ്ടാവൂല്ല.
ആ അല്ല ഉച്ചാ മ്പേക്ക് ഏകദേശം പണി ഒ ക്കെ കയ്യും വല്യ പണിയില്ല. ആ പിന്നെ കുറച്ച് അലക്കിയെടുക്കാനുണ്ട് പൊർത്തു ന്ന്
മ്
ആ ആ കൊർച്ച്‌ ഇല്ല ഇപ്പൊ മഴ കുറവുണ്ട് ഇന്നലൊക്കെ നല്ല മഴയനു. ഇപ്പം കൊറവുണ്ട് അവിടയോ?
ഇവിടീം മൂടി കട്ടിയാണ്ട്ന്നെണ്.
ആ അങ്ങൻ തന്നെള്ളത്
ആ ഇന്നലൊക്കെ കുറച്ചൊക്കെ പെയ്ത്ണ് ന്നാലും ആ പണ്ടൊക്കാ മഴ പെയ്തിട്ടില്ല അതാണ്. അതും ശരിയാണ്
അതാണ്‌
ഒരു മഴ ഒരു ചീഞ്ഞോണ്ടയിക്കാരം ഓഹ്
അതെ
ഉം അവിടെ എ
പണി വീട്ടുപണിണ്ടോ
ആഹ് ആഹ്
ആഹ് ആഹ് കഴിഞ്ഞോ?
ഏറേകൊറേ കഴിഞ്ഞു ഫുഡ് കുക്കിങ്ങൊ കയ് ഞ്ഞു
അതെ
ഉം ഏഹ്
കുട്ടിയെൾണ്ടോ
ഒരാൾണ്ട് ഓനെ നഴ്സറി പറഞ്ഞയച്ചു
അതെ
ആഹ് കുക്കിങ്ങ് ഒക്കെ വേഗം കയ് ച്ചുവെക്കും ഏഹ്
എത്രവയസ് മോന്ക്
ഓന് നാലര നാലേ മുക്കാലായി
അത്ശരിയാ അടുത്താളെ ടൈമാ യല്ലേ ആഹ്
അല്ലല്ല അവ്ടെണ്ട്
ആഹ് എൻക്ക് കറക്റ്റ് ടൈമാ അടുത്താളെ
ആഹ് കറക്റ്റ് സമയാണ് ഇൻഷാ അല്ലാഹ് അനിയത്തിന്റെ കല്യാണക്കെണ്ട് ഇല്ലല്ല അനി യത്തിന്റെ കല്യാണോക്കെ ണ്ട് അതൊക്കെ കഴിയട്ടെ വിചാരിച്ചിക്ക
അതെപ്പോ
അത് നെക്സ്റ്റ് മന്ത്
അഹ് ശരിയാണ് ആ എന്തായാലും ഇനി അത്
ഉം പിന്നെ അത് ഇതാവെയ് നമ്മള് വിചാരിച്ച പോലെ
അതെ അ ആ ഇത് നല്ല ബെസ്റ്റ് ടൈമാണ് ഈ ഒരു പ്രായത്തിലാ കറക്റ്റ് നല്ലത് ന്നാ പിന്നെ വല്ല്യ പ്രശ്നണ്ടാവൂല ഉം ഉം
ങ്ങക്കോ
ആ എനക്ക് ഒരു കുട്ടി ഇന്ഷാ അല്ലാഹ് രണ്ടാമത്താളെ നോക്കണം
ഉം ചെറുതാണോ?
മോന്ക്ക് എട്ട് വയസ്സായി
ആണോ
ഉം ഇല്ല പൊറത്താള്ളെ എനി വന്നഴിഞ്ഞ നോക്കണം അത പറഞ്ഞെ
ഏ
പിന്നെ ഇയാളെ ഹസ്ബന്റ് എടെ വീട്ടിന്റെ അടുത്തെന്നെയാ പണി വീട്ടിന്റെ അടുത്തെന്നെയാ ജോബ്
ആ ച്ചെ കൂലിപ്പണിയ
അതെ ആ
ഉം അപ്പൊ പിൻ ടൈൽസ്
അതെലേ ആ പണിയുണ്ടോ ഇപ്പോ മഴക്കാലത്ത് കൊറവായിക്കൂലേ ണ്ടോ?
ഇപ്പോണ്ട് ഇവിടെ പിന്നെ എന്തെങ്കിലും ആയിട്ട്ണ്ടാവും
ആ അതായത് ഏകദേശം എല്ലാ പണിയും എടുക്കു ആയിക്കും ല്ലെ അങ്ങൻത്തെവർക്ക് പ്രശ്നണ്ടാവൂല
അങ്ങനെയല്ല ഇത് മാത്രേ എടുക്കുള്ളൂ പിന്നെ ഏ
ടൈല് പണി മാത്രെ എടുക്കൂ
ആ പിന്നെ വീട്ടിലോട്രഷണ്ട് അപ്പൊയ് വ്ണ്ടാവുമ്പോ അയി അയില് പോവും ഉം ആ അങ്ങനെയാണ് പോവുലേ
ആ അപ്പൊത് കാര്യങ്ങള് നടന്ന് പോവും അങ്ങനെക്കെ ആയിട്ട് ഉം ഉം
നാട്ടില് ഉണ്ടാവല്ലോ
അതെ പിൻ ഏ എവിടെങ്ങനെ വീടെ ഉമ്മാ വാപ്പ ഞാന് സിസ്റ്ററ് മോന്
ഉം
ഉം ബ്രദറൊക്കെണ്ട്ട്ടോ അവരൊക്കെ പൊറത്ത് വർക്ക് ചെയ്യും അതാ
വർക്കെയ്യുന്നുണ്ടോ?
ഉം ബ്രദറ്
ഏ അപ്പൊങ്ങനെ അപ്പൊങ്ങനെ ഇരിക്കാൻ പറ്റ്യോ കടക്കാൻ പറ്റ്യോ പിന്നെ ഒരല്
ആ വല്ല്യ പണിയൊന്നൂല്ല ഭക്ഷണം ഉമ്മണ്ടാക്കും എട ക്കെ ഞാണ്ടാക്കും ആ പിന്നെ റസ്റ്റ് പിന്നെ ആ അങ്ങനെ ക് വീ ക് ഇതാക്കാന് കച്ചറക്ക്‌ കുട്ട്യാളില്ലല്ലോ ചെറിയ കുട്യാളൊന്നൂല്ലല്ലോ
ആ ആ അതെ
ആ അയിൻ്റെ ഒരടക്കോം ഒതുക്കണ്ടാവും
ആ എങ്ങനെണ്ട്? ഉമ്മയൊക്കെ ഉമ്മയൊക്കെ എങ്ങനെ?
ഞാൻ എന്റെ വീട്ടിലാടാ നിക്കാ
ക്ഷേ
ഞമ്മളിവിടൊക്കെ അങ്ങനെയാ അഅ്ങ്ങോണ്ട് കുഴപ്പല്ല
ഏ അത് ഇങ്ങള് ഭയങ്കര സുഖാ
ആഹ് അതാ ഞാൻ പർഞ്ഞത് കെടക്കെന്ന്
അതെ ചോയ്ച്ചത് ഈ നേരത്ത് കെടക്കാൻ പറ്റോന്ന്?
ആഹ് നമ്മളെ ഇവടെ കുഴപ്പൊന്നുല്ല നമ്മളെ വീടെല്ലേ
ഏഹ്
പക്ഷെ പണിയെല്ലാം മ്മള് ഇട് റ്റ് ടൈമില് എടുക്കും ആഹ് ടൈമിലത് ഇട്ത്ത് തീർക്കും ആരുമ്മി ആയാലും കംപ്ലയ്ന്റ് പറഞ്ഞടുത്ത് കംപ്ലയിന്റ് പറയാ അത് വേറെ കാര്യം
അഹ് അല്ല ആര് ഇണ്ടാവൂല്ല കംപ്ലയ്ന്റ് പറയാൻ
ആഹ് ഇണ്ടാവൂല നമ്മള് നമ്മളെ പണിയെടുത്ത് കഴിഞ്ഞഴിഞ്ഞാ പിന്നെ പിന്നെ അമ്മള് ഫ്രീ ആയില്ലേ.
പിന്നെ അമ്മള് ഫ്രീ ആയിരിക്കും
ആഹ് പിന്നെ നമ്മളെന്താക്കിയാലും കൊഴപ്പൂല്ലല്ലോ നമ്മളിഷ്ടല്ലേ ആഹ് നമ്മളവിടെയാ ഹസ്ബന്റ് നിക്കണ്ടേ ആഹ്
ഹസ്ബന്റ് വെ
ഹസ്ബന്റ് ഞമ്മളെ ഇവട്ത്തന്നാ അവിടെ എടക്ക് പോയിട്ട് നിക്കുന്നെ ഇള്ളൂ കൂടുതൽ ഞമ്മള് ഇവിടെ തന്നെ നിക്ക
ഏഹ് അങ്ങൻ
ആഹ് അവിടെ എങ്ങനെ ഉമ്മി, ഉപ്പക്കെ എങ്ങനാ?
ഏഹ് കൊഴപ്പൊന്നുല്ല അഡ്ജസ്റ്റ് ചെയ്ത് പോവാ അത് അല്ലെങ്കിലൊക്കെ എന്നോ അതെ
ആഹ് പ്രായണ്ടവർക്ക്?
ആഹ് അതാണെ ആഹ് പണ്ടത്തെ
ഓ പ്രായംണ്ട് അവർക്ക് അവരുടെതായ എന്തെലോ കാഴ്ചപ്പാട് ഇണ്ടാവുല്ലേ?
അതെ നമ്മളെ ആഹ് ഒരു ഇതിലോട്ട് വരൂലാ
അത് ശെരിയാണ് അത് ജനറേഷൻ ക്യാപ്പ് എന്തായാലും ഇണ്ടാവും അത് നമ്മളെ മെസ്സിക്കല്ല അത് പറ്റൂല
അതെ നമ്മക്ക് പ്പംന്നല്ലേ ന്ന മ് ഉം പോർത്ത് പോകണെങ്കിലൊക്കെ
ആഹ് ആഹ് പോവാന് പോവാൻ പാടില്ല എന്നൊക്കെ ഇണ്ടോ?
അങ്ങനെല്ല ഇഷ്ടല്ല
ആഹ് അപ്പ ഇയാളെ ഹസ്ബന്റിന്റെ കൂടെ ഇയാള് പോവൂലേ?
ഓ അങ്ങനെ പോവും
ആഹ് ഒറ്റക്ക് പോവ്ന്നരിക്കും അല്ലേ?
ഉം ഉം
ആഹ്
എന്നാലും ഒരു ഇരിട്ടേറ്റിംഗ് ഏക്കാരം
അതെ അപ്പം ഏ ഏട്ടന്റെ വൈഫ്‌ണ്ടോ? ഏട്ടനില്ല ഇയാള മൂത്തത് ഇയാളാ മൂത്തത്? അത് ശെരി ഓ ഒന്നേ ഒള്ളു
അതെ
ആഹ് അപ്പ അതിന്റെ പ്രശ്നാണ് മോളെ പർഞ്ഞിട്ട് കാര്യല്ല ഒരാളും കൂടി ഇണ്ടെങ്കില്ലേ നിങ്ങക്ക് രണ്ടാക്കും കൂടിട്ട് യുദ്ധം ചെയ്യേനു
അ അത് വേറെരു രസേക്കാരം
ആഹ് അങ്ങനെങ്കിലും അമ്മായിമ്മ പോര് ഇങ്ങൻത്തെന്നും നടക്കൂല
അതെ
എന്താ അപ്പോ വീട് വേറെ വെക്കണ്ട ആവശ്യല്ലല്ലേ ഈ വീട്ന്നെ ഇണ്ടലെ
ഇല്ലെയ്.
ആഹ് ഇത് നിങ്ങക്കന്നെ ഏരിക്കൂല്ലേ? ആഹ് അപ്പൊ അത് അതെന്റെ ചിന്തയന്നും വേണ്ട.
അപ്പം പിന്നെ ഫുൾ ടൈം.
ആഹ്
നമ്മള് കേയറെയ്യണം.
അയ്ശരിയാന്ന് ആഹ് ആഹ് നിങ്ങക്കല്ലേന്ന് പറയോല്ലെ. എന്തൊക്കെ കേക്കണം ജീവിക്കണങ്കില്.
എന്തക്കെ കാണണം.
ആഹ് യന്നെ.
ഉം.
ആഹ്
അതെ അപ്പം പിന്നെ ഏഹ്
പറമ്പൊക്കെ ഉണ്ടോ?
ആഹ് ഇന്നിപ്പോ ചെറുതായിട്ടുണ്ട് ഇന്നപ്പോ പണിക്കാരുണ്ട് തടം തുറക്കാൻ. ഈ തെങ്ങിന്റെയും കൗങ്ങിന്റിക്കെ.
ഈ സമയത്ത് അതൊക്കെ ചെയ്യാ?
ഏഹ്
ഈ സമയത്ത് അതൊക്കെ ചെയ്യാ?
ശരിക്കിന് ഈ സമയത്തല്ല പക്ഷേ പണിക് ക്കാരെ എന്നോ വിളിക്കുന്നുണ്ട് അപ്പം. ഇപ്പോ ആണ്ട് ചെയ്താ
കിട്ടിയോണ്ട് അങ്ങനെ ചെയ്തെയ്ക്കും അല്ലേ? അല്ല ഞമ്മ ഞമ്മളിവിടെയൊക്കെ ഇല്ലേ ഒരു ഓ സെപ്റ്റംബർ മാസമൊക്കെ ആവും
ഏഹ് അങ്ങനെയല്ല ഈ മഴ തുടങ്ങണേന് കുറച്ച് മുന്നായിട്ട് ചെയ്യും
അതേ
ആഹ് അങ്ങനെ ആകു
പക്ഷ് പക്ഷെ നമ്മളവിടെ മഴ തൊടങ്ങി മഴ ഒന്ന് ഒന്ന് ഒതുങ്ങൂലേ?
ആഹ്
വല്ലാണ്ട് അങ്ങട്ട് ഒതുങ്ങലല്ല ഒരു ഓണം ടൈമ് അങ്ങനെയൊക്കെയിട്ട് ഒതുങ്ങൂല്ലേ
ആഹ് ആഹ്
ശരിക്കും പറഞ്ഞാ ഒരു സെപ്റ്റംബർ ഒക്കെ ആവും. അതായത് മഴ നന്നായിട്ട് അങ്ങട്ട് കൊറിം ചെയ്യില്ല എന്നാല് ആഹ് ആ ഇടക്ക് പെയ്യുന്ന ഒരു ആഹ് സമയത്ത് ചെയ്യ
ഓഹ്
അവിടെ ഇവിടെ ഇല്ല ഇവിടെ അത്യാവശ്യം ഇല്ല ഇവിടെ ചെറി പത്ത് സെന്റേ ഉള്ളൂ പക്ഷെ അപ്പർത്തെ വീട്ടിലൊക്കെ ചെയ്യുന്ന കാണലുണ്ട് പക്ഷെ നമ്മളെ വീട്ടില് ഇല്ലത് ചെയ്യും ഇള്ളത് വൃത്തിയാക്കി വെക്കും. ആഹ് അന്നേരം ഇപ്ലെ ചെയ്തിട്ട് ഇനി വളം ഇട്ടു വള ഇട്ടു കൊടുക്കോ?
ആഹ് ഇണ്ട്
ആഹ് ആഹ്
എന്തെങ്കിലും
കൃഷിയൊന്നുല്ല ആഹ് ആഹ്. ചെലവ വളമൊക്കെ വേറെ എന്തെങ്കില് പഞ്ചായത്തിലി കൊടുക്കു എന്നിട്ടത് ഓർഡർ ചെയ്പ്പിക്കാ വാങ്ങാൻ ഇട്ടൊടുക്കുന്നുണ്ടല്ലോ
ആഹ്
ഇപ്പം പഞ്ചായത്തൂന്ന് വളം കിട്ടുന്നില്ലേ
ആഹ് ഉണ്ട് ഉണ്ട് കോ കോഴിക്കളി കിട്ടല്ലോ ഇപ്പം
അതെ അതാ ചോദിച്ചത് ആഹ് അപ്പം സബ്സിഡിയെല്ലാം ണ്ടല്ലോ
ആഹ് ഈ സമയത്ത് ഇപ്പോ
അതെ അതാ ചോയിച്ചെ ആഹ് ആഹ് ഇപ്പട്ടന്നാഒന്നാമത് വള ലിച്ചു പോത്ത് നല്ല മഴയല്ലേ
അതും ശരി ആണ് പക്ഷെ പെട്ടെന്നന്നെ ഇത് മൂടിയിടും
ആഹ് ആഹ് പിന്നെ ഒന്ന് വെള്ളം കെട്ടിക്കാത്ത സ്ഥലങ്ങളാത്
അങ്ങനെ കെട്ടിന്നു നിക്കൂല ഒക്കെ മണ്ണിലോട്ട് ഊർന്ന് പോ പോവു
ആഹ് ആഹ് അല്ല ഞാൻ വയലാന്നാ വച്ചെ
ഉം വയലല്ല
ആഹ് എടാ ഞാൻ എന്നാ പിന്നെ വിളിക്കാട്ടാ
ആഹ് എന്നാ ശരി എന്നാ